ഇല്ലേ?
ആ കേക്കാം.
മയി ചോറുന്നോ?
മഴ ആ. ചെറുതായിട്ടേ ഉള്ളൂ നല്ല ശക്തിയായിരുന്നു ഇപ്പൊ കുറഞ്ഞു ഒരാള് വന്ന് കേറി. ഒരാള് അടുത്ത ആളുടെ ബസ്സ് വരണം.
ഓഹ് അങ്ങനെ അവിടെ അടുത്ത തന്നെ അല്ല റോഡ് സൈഡിനെ തന്നെയാണോ?
ആഹ് റോഡ് സൈഡ് തന്നെയാ ആഹ് നമുക്ക് വീട്ടിൽ നിന്നാൽ കാണാം.
ആഹ് അല്ല മഴ പെയ്യുമ്പോ കൊണ്ടുവരാൻ പോണ്ടേ.
വേണ്ട അത് ആരെങ്കിലുമൊക്കെ ഇപ്പൊ അവള് വന്നോണ്ട് അവള് ഇനി അവള് പൊക്കോളും.
ആഹ്
ഞാൻ അങ്ങനെ പോയി നൽക്കലില്ല, പോകാൻ ആണെങ്കിലും വരാനാണെങ്കിലും. ഞാൻ പോയി നിക്കല് കുറവാ, അയ്യോ നമുക്ക് ഇവിടെ കാണാല്ലോ അതുകൊണ്ട്.
ആഹ്
നോക്കി നിന്നാൽ മതി അങ്ങോട്ട് ഇറങ്ങി പോവേണ്ട. ചായക്ക് തേങ്ങാച്ചോറ് ഇരിപ്പുണ്ട്, അത് കഴിക്കണമെങ്കിൽ അത് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ മദ്രസ് പോണ്ടേ ടൈമിൽ ഒന്നും കഴിക്കാറില്ല അങ്ങനെ.
ആഹ്
വേഗം വന്നിട്ട് പോക്കും.
ആഹ്
വന്ന് കഴിയുമ്പോ വേണം ഏഹ് സ്കൂൾ വിട്ടു വന്നു കഴിയുമ്പോൾ വിശപ്പില്ല.
ആഹ്
മദ്രസക്ക് പോയിട്ട് വരുന്ന കഴിയുമ്പോഴത്തേക്കും വിശപ്പാ.
ഓഹ് രാത്രി വേഗം ഉറങ്ങുവോ മക്കള്?
ഇല്ല നമ്മള് കിടന്നാലും അവര് ഉറങ്ങൂല്ല.
ആഹ് ഏഹ്
വർത്താനം പറഞ്ഞു കിടക്കും മൂന്ന് പേരും കൂടി.
ആഹ് ആഹ്
ഉറങ്ങാൻ മടിയാ അവധി ദിവസം ഉണ്ടെങ്കിലും. ഓഹ് അങ്ങനെ ഏഹ് പകലൊന്നും കിടന്നുള്ള ഉറക്കമൊന്നും അങ്ങനത്തെ ഒന്നുമല്ല.
ആഹ്
ടി വി കാണും, ഫോൺ ഉപയോഗിക്കും, പിന്നെ എന്തെലുമൊക്കെ ഇനിയിപ്പം സമയം ഇല്ലല്ലോ. ഇനിയിപ്പോ ചെ സ്കൂളില് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള നേരമേ ഉള്ളൂ.
ആഹ് അതെന്നെ ഉള്ളൂ.
ട്യൂഷൻ വിടാറുണ്ടോ കുട്ടികള് ട്യൂഷൻ ഉണ്ടോ? നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുള്ളൂ അല്ലേ.
ആഹ് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും, അതെന്നെ രാത്രിയായാൽ ഒരു. ഒരു ഒഴിവില്ല ഒന്നിനും.
ആഹ് പകല് അല്ലാതെ വീട്ടില് ജോലി രാത്രിയില് കുട്ടികളെ പഠിപ്പീര്.
കൊടുക്കാ ചെറുതിനെ പഠിപ്പിച്ചാൽ മതി മോള് ഏഴാം ക്ലാസ്സിലാണ് ഓൾക്ക് കുഴപ്പമില്ല. സ്വന്തമായിട്ട് ചെയ്യും, ആഹ് മോന് രണ്ടാം ക്ലാസ്. അവൻ ഇനി ഞാൻ ഒപ്പം ഇരുന്നെങ്കിലേ അവന് ഇരിക്കൊള്ളൂ.
ആഹ്
അതെന്നെ ഗവൺമെന്റ് സ്കൂള് പിന്നെ അന്ന് സ്പീഡ് എന്നൊരു സാധനയില്ലേ എയ്ത്തിന്. അത് ഒന്ന് ഇന്ന് ഈ. അതൊന്ന് ഇപ്പം അങ്ങനെ ആക്കാം പോലെ എഴുതാം, അപ്പോ സമയം പോവല്ലേ. പിന്നെ അവിടെ പഠിക്കാൻ നേരം ഉണ്ടാവില്ല.
പിന്നെ, ഉറക്കവും വരും കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേ മക്കൾക്ക് ഉറക്കമാ.
അതായത് പഠിക്ക അറിയുമ്പോ, ഇരിക്കുമ്പോ ചടക്കും മ്പ പറയും വിശക്ണ്ട് പറയും. ആഹ്, തിന്നാൻ കൊടുത്തഴിഞ്ഞാ പിന്നെ ഒന്നും പറയാല്ല. അപ്പൊത്തിന് പിന്നെ ഉറക്കം വരന്ണ്ട് പറയും.
സത്യം. ഇവിടെ അതെന്നെയാ..
അത ചോറ് കൊടുത്താട്ടണ്ട ണ്ട് ഇരുത്തും, ന്നാ പിന്നെ വെശക്ണ്ട്ന്ന് പ റയില്ല ല്ലോ?
അത് തന്നെ, വിശപ്പ് വന്ന് വന്ന കഴിഞ്ഞ പിന്നെ മക്കൾ ക്ക് പടി
ആഹ്, ആഹ് ഓർക് ക്ക ടൈമ് ന്ന് കഴിച്ചിലാവും വേണം.
അഹ്, ശരി യാണ്. പിന്നെ, അന്നേരം ഉറങ്ങാൻ പറഞ്ഞാ പഠിത്തവും നടക്കൂല.
ആഹ്, അത ന്നെ രാവിലെ തീരെ നേരല്ല മദ്രാസ് പോണ പോയിരുമ്പോ തന്നെ ബസ് വരും. അങ്ങനെ
അത് തന്നെ, നേര മക്ക ക്കും നേരം ഇല്ല.
ആഹ്, ആഹ് അത് തന്നെ. ഇന്ന് പ്പൊ രാവിലെ ഒരു പത്ത്. പത്തുമണിക്ക് മക്കള് പോയാ, നാലേക്കാ അഞ്ചേ കാലാവു വര്ന ങ്കില്.
ആഹ്, അത്രയും താമസം വരൂ ല്ലേ? ഓ..
കുറേ നേരം കാണാതക്കുമ്പോ, ഒരു ഗതിയേടാ, അപ്പൊ ഇങ്ങനെ രണ്ടു മാസം ഒപ്പം ഇണ്ടായോ ണ്ടേ.
ആഹ്, അതു തന്നെ. വഗ ക്കാണങ്കിൽ, തൊ ടങ്ങുന്നതേ ഇങ്ങനെ, ഒത്തിരി ബുദ്ധിമുട്ടാവുമ്പം. അവർക്കും ഒരു ക്ഷീണാ. എന്നും ഇതേ ഉള്ളോ? എന്ന് ചോയിക്കും. നമ്മള് പഠിപ്പിക്കാ ഇരിക്കുമ്പഴേ,
ആ ഹാ ഹാ ഹ
കാര്യം, അവര് രണ്ടു മാസം ഫ്രീ ആയിട്ട് ഇരുന്നിട്ടാ ഈ പോയത്. എന്നാലും നമ്മളന്ന്. പഠിപ്പിക്കാൻ ഇച്ചിരി ഒന്ന് വാശിക്ക് വിളിച്ചു കഴിയുമ്പോ ഉടനെ ചോയിക്കും. ഇതേ ഉള്ളോ പണിയന്നും.
ശരി എന്നെ പറഞ്ഞെ. പക്ഷെ നമ്മള് ഇരുന്നില്ലെങ്കിൽ അവര് അന്ന് ഹോം വർക്ക് എഴുതുകയും, വേണ്ടാ പഠിക്കും വേണ്ട.
അത് തന്നെ, നമ്മടെ അടുക്കളയിലുള്ള എന്തെല്ലാം ജോലി ഒഴിച്ചിട്ടായിരിക്കും. മക്കള കൂടെ വന്ന് ഇരിക്ന്നത്. ഉം മക്കളൊന്നു വിചാരികേല, ഇച്ചിരി വരെ പഠിച്ചു കഴിയുമ്പം, അവർക്ക് ഉറക്കം വരവായി വെശപ്പായി. അവിടെ ഇവിടെ വേദനകളായി.
വേദനായി
എന്തലൊ ക്കെ എഴുതാൻ കൊടുക്കണം. അന്നേരാ ഒറക്കം വരുന്നത്. ആഹ്, കഴിക്കാൻ പോലും വേണ്ട, അപ്പ പറയും. എല്ലാം കൊടുക്കും, വർക്ക് കൊടുത്കഴിയുമ്പോ, ഉടനെ പറയും. ഒറക്കം വര്ണ്ട്. ന്ന് അപ്പൊ, ചോ, കഴിക്കാനൊന്നും വേണ്ടേ? ആഹ് ചെറുതിനെ കേട്ടോ, ഏറ്റവും, ഏറ്റവും കൂടുതൽ ചെറിയ മക്ക ക്കാ. വലുതുങ്ങൾക്ക് പിന്നെ, അറിയാം. സ്കൂളിൽ പോയി കഴിയുമ്പോ കിട്ടോന്ന്. ഉം പിന്നെ, ഓൾക്ക് കുഞ്ഞല്ലേ. പഠിച്ചു വരുന്നതല്ലേ ഉള്ള്. അല്ലേ
പ്രയാസം തന്നെയണാ ണോ പഠി
അത്, തന്നെ, നമ്മളൊക്കെ പഠിച്ച സം ഇതല്ല ല്ലോ?
ആഹ്, ഔ എത്രേണ് പഠിക്കാന്. ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കുമ്പോൾ, നമ്മളാദ്യം പോയി പഠിക്കണം.
അത്, തന്നെ സത്യം. രണ്ടാം ക്ലാസ്സിലെന്നെ പഠിക്കണങ്കിൽ നമ്മള് തപ്പണം. ഒന്ന്
നമ്മൾ തപ്പണം. അവര് കൂട്ടത്തിനെ നമ്മളും കൂടി പഠിച്ചു പോവാണ്.
സത്യം അവരെല്ലാം എളുപ്പം പഠിക്കണത് നമ്മളാ പഠി
നമ്മളാ പഠിക്കണെ
ഒരു അസൈൻമെന്റ് സെമിനാർ അങ്ങനതൊ ക്കെ വരുമ്പഴത്തേക്കും മക്കടെ ആ ബുദ്ധിമുട്ട് കാണുമ്പോ നമുക്ക് കൂടി പാവം തോന്നും
ആഹ്
അത്രയും റിസ്ക് എടുത്തല്ലേ മക്കള് ചെയ്യുന്നത് നമ്മക്ക് കാട്ടീ ന്നും പറമ്പീന്നു വീടിന്റെ ചെവി ട്ടി ഇന്ത്യന്നൊക്കെ എ, എലയും ഏഹ് കോ, കോഴിത്തൂവല് കോഴിത്തൂവല് പിന്നെ ഒരേ ഏലകള് അങ്ങനെയൊക്കെയായിരുന്നു നമ്മടെയൊക്കെ സെമിനാർ അസൈൻമെന്റ് ഒക്കെ
ആഹ്
ഇപ്പൊ ഇരുന്ന് എഴുതിയ എഴുതിയ തീരികേലല്ലോ ബോണ്ട് പേപ്പർ മേടിച്ച് മേടിച്ച് തന്നെ അതിൽ തന്നെ ഇങ്ങനെ വരക്കലും എഴുതലും തന്നെ പണി
ആഹ്
ഇക്കടൊക്കെ കാര്യം ഓർക്കുമ്പോ പാവം തോന്നും ഉം സ്കൂള് കഴിയുമ്പം അതുതന്നെ സ സത്യം ഇയാള് ഇപ്പോഴത്തെ കാലത്തെ പഠിത്തത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം എത്രത്തോളം ന മടുപ്പന്ന് പറഞ്ഞാലും നമ്മ മ്മള് എത്രയും ബുദ്ധിമുട്ട് ഇപ്പം പട്ടിണി കിടന്നാെങ്കിലും പഠിപ്പിക്കുന്നവരുണ്ടല്ലോ മ
ആഹ് അഹ് പക്ഷെ നമ്മളോട് അന്ന് പഠി ക്കാൻ പറഞ്ഞ അന്ന് നമുക്ക് അന്ന് വിലയില്ലേ ഇനി പക്ഷേ ഇപ്പ നമുക്ക് മക്കള് ബാധ്യതകളാവുമ്പോളേ ഒരു ബാധ്യതകളാകുമ്പോൾ എവിടുന്നെങ്കിലും ഒക്കെ അവര് പഠി ച്ച് ജോലി ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ നിറവേറ്റേന്ന് വിചാരിക്കും
സത് സത്യം നമ്മള് സ്കൂളില് നമ്മുടെ ഒപ്പം പഠിച്ചവരൊക്കെ ഏതെങ്കിലുമൊക്കെ ഇപ്പം ടീച്ചറായിട്ടും എല്ലാം വർക്ക് ചെയ്യുമ്പോഴേ നമ്മളിത്ങ്ങനെ നമ്മുടെ സ്കൂളിലാെങ്കിലും നമ്മുടെ മക്കളുടെ സ്കൂളിൽ പോകുമ്പോൾ നമ്മളത് കാണും
ആ
ഇന്ന ആള് എൻ്റെ കൂടെ പഠിച്ച ആളാണല്ലോ ഇപ്പോൾ ജോലി ഉണ്ടല്ലോന്ന് ഇങ്ങനെ എന്റെ കൂടെ ഇരുന്നതല്ലേ അപ്പൊ ഞാനും പഠിച്ചിരുന്നെങ്കിൽ ഞാനും ടീച്ചർ ആയനേന്ന് വി വിചാരിക്കുവെ അപ്പം അന്ന് വീട്ടിലുള്ളോ വീട്ടുകാര് പഠിക്കാൻ പറയുമ്പോഴേത്തേക്കും ഓ പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാൻ പറ അപ്പം ഇപ്പൊ ആ ആ ഇപ്പൊ നമ്മുടെ നമ്മുക്ക് ആ വില മനസ്സിലായോണ്ട് നമ്മുടെ ഇത് ക്കുമ്പാ നമ്മുക്ക് നമ്മുടെ മക്ക അനുഭവിക്കരുതാല്ലോ എന്ന് കരുതി നമ്മുള് മക്കളോട് പറയും പഠിച്ചോ എത്ര വേണേൽ പഠിച്ചോ അത് ഇപ്പോഴത്തെ ജന ഇപ്പം ഉള്ള വാപ്പയും മ്മയും എങ്ങനെയാ
ത്തന്നാനെ ഒന്നും നടക്കൂല
ഒന്നും നടക്കുൽ അത് തന്നെ ഏറ്റവും ഇതായിട്ടുള്ളത് കാര്യം വിദ്യാഭ്യാസവ ഇപ്പം മക്ക് ക്കക്ക് വേണ്ടത് പണ്ടൊക്കെ പതിനെട്ട് വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു വിടും ഇപ്പൊ പതിനെട്ട് ട്ടു വയസ്സുള്ള കുട്ടികള് പ്ലസ് ടുവിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ഇരിക്കുന്നത് ക്കെക്കോ പത്തൊമ്പത് വയസ്സായപ്പം മോളുണ്ട്
ആഹ് അതന്നെ എന്റെ അവസ്ഥയും
ഉം
പത്തൊമ്പത് വയ്സായപ്പോ മോളെ പ്രസയ്ച്ച്ണ്
ആഹ് അടുത്തത് ഞാൻ പറയ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് മോളുണ്ട് അപ്പൊ പത്തൊമ്പത് വയസ്സ് ആയപ്പഴ
ആഹ് ഏഹ്
പ്പൊ ഒരാളുണ്ട് ഓ ഒര് വയ്സ് പതിനെട്ട് കഴിഞ്ഞുടനെ എന്റെ കല്യാണായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞന്താ മക്കക്ക് ആഹ് ഇത് വരര്ത് എന്ത്‌ എന്ന് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ഇപ്പം പണ്ടെന്ന് പറഞ്ഞാ വിദ്യാഭ്യാസ ലോണോന്ന അങ്ങനത്തൊന്നുല്ല ഇപ്പ പഠിത്തത്തിന് ആഹ് പതിനെട്ടായ പിന്നെ കല്യാണം അത് ഉറപ്പാ അത് പതിനെട്ടിൽ പഠിച്ചുകണ്ടിരിക്കുമ്പോ ചെലപ്പോൾ കല്യാണം വരുന്നത് അല്ല പതിനെട്ടയി ക്കൊണ്ടരിക്കെ പ്സ് ടു പഠിച്ചുകൊണ്ടരിക്കുമ്പോ ചെലപ്പോ കല്യാണം വരും അങ്ങനെയാ എന്നാ പരീക്ഷ കഴിയട്ടെ അന്നേരം നടത്തിയേക്കാം അങ്ങനെ പറയും ഇപ്പോഴത്തെ ഇത് ചോദിച്ചാൽ തന്നെ അടി കൊടുക്കും ഇപ്പൊക്ക എങ്ങനെയാ ആഹ് നമ്മുടെ ഇത് നമ്മുടെ ആഹ് ഞങ്ങള് പഠിക്കുന്നതിന് എന്താ കൊഴപ്പം എന്നാ ചോയ്ക്കും ഈ ചോദിക്കുന്നവരോട് നമ്മൾ പറയണ്ട നമ്മടെ മക്കള് പറഞ്ഞോളും ഞങ്ങക്ക് പഠിക്കണം അപ്പൊ ഇപ്പഴത്തെ മാതാപിതാക്കൾ പഠിപ്പിക്കാനാണെങ്കിലും വായ്പ എങ്കിലും എടുക്കും ലോണ് എടുക്കും അല്ലെ കടമ് വാങ്ങിയാണെങ്കിലും പഠിപ്പിക്കും പണ്ടുള്ളൊർക്ക് അതിനുള്ള ധൈര്യവും ഇല്ല അവര് കടങ്ങൾ വരുമ്പോ എങ്ങനെ വീട്ടും ന്നുള്ള ചിന്ത ചിന്തെണ് പണ്ടുള്ളവർക്ക് ഒരു നിസാര ഒരു വൻ വണ്ടി എടുക്കാൻ വണ്ടിയെടുക്കാനാണെങ്കിലും പണ്ടുള്ളവരോടൊക്കെ വായ്പചോദിക്കുമ്പഴത്തേക്കും ആഹ് വായ്പയോ കടോ നീ എങ്ങനെ വീട്ടും എന്നുള്ള ചിന്ത വരും ഇപ്പം ആഹ് നമ്മുടെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾക്കാ ണെങ്കിലും ജോലിയുണ്ട് ആണുങ്ങക്കാണെങ്കിലും നല്ല വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് ഉം ഇപ്പൊ ടീച്ചർമാരൊക്കെ ഇഷ്ടം പോലെയാ പഠിച്ച് സ്കൂളുകളിൽ നൽക്കുവല്ലേ ബി എഡിന് ബി എ ഡായിട്ട് ഇപ്പൊ കേയറാൻ വേണ്ടി നിക്കാ
ആഹ്
പത്തും പതിനഞ്ചും ലക്ഷം കൊറഞ്ഞത് കെട്ടി വെക്കും അങ്ങനെ കേയറിയത ഇത്രയോപ്പം നമ്മുടെ അടുത്തടുത്ത സ്കൂളുകള് ഇഷ്ടം പോലെയുണ്ട്
ആഹ്
അവിടെയൊക്കെ നമ്മുടെയൊക്കെ മക്കള് മക്കടെ പ്രായത്തിലുള്ള പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് വര്ന്നവരാ നമ്മുടെ പ്രായത്തിലുള്ളവര്
ആഹ്
നമ്മളപ്പം ചോറ് കറിയും ഉണ്ടാക്കി മക്കളെയും നോക്കി വീട്ടിരിക്ക അത് പയ്യോളം പറയ പക്ഷെ അവരെല്ലാം കഴിഞ്ഞിട്ടാ പഠിപ്പിക്കാൻ വരുന്നന്ന് ചിന്തിക്കണോലെ അവർക്കുണ്ട് കുട്ടി കുട്ടികളും കുടുംബവും പണിയും എല്ലാം അതൊന്നും നമ്മള് ചെയ്യില്ല നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മ്ക്ക് ഭയങ്കര പണി
ആഹ്
നമ്മെള്ളെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം മക്കുടെ കാര്യങ്ങൾ നോക്കണം സ്കൂളിൽ വിടണം ഒക്കെ ചിന്തിക്കും ആണ് ഇതെല്ലാം കഴിഞ്ഞാ അപ്പ ടീച്ചേഴ്സ് എന്ന് പറയുന്നവര് പഠിപ്പിക്കാനായിട്ട് സ്കൂളിലേക്ക് വരുന്നത്
ആഹ്
എല്ലാ ഇനി പഴ പോയ വണ്ടിക്ക് കൈ കാണിച്ചി ട്ട് കാര്യ ഇല്ലാന്ന് പറയ്ണ പോലെ, ഇപ്പ നമ്മക്ക് നമ്മടെ അനുഭവം അത് തന്നെ നമ്മുടെ അനുഭവം നമ്മുടെ മക്കള് വര വരൾ വളർത്തരുത്. നമ്മുടെ മക്കൾ ക്ക് നല്ല ഇത് കൊടുക്കണം. അതേ ഒള്ളൂ.
ആഹ്
ഞാന്പ്പ അതാ ചിന്തിക്ക്ന്നത്. അവര് പറയട്ടെ അവരുടെ കല്യാണ സമയയാവുമ്പോ അവര് പറയണം.
ആഹ്
ഞാനൊരു നിലേലെത്തി, ഇനി എനിക്ക് കല്യാണം നോക്കാം.
ആഹ് ആഹ്
രെരി എന്നാ മക്കള് വരാറായില്ലേ?
ആഹ് പ അഞ്ചേ കാലാവും.
ഉം ന്നാ ശരിയെന്നാ വെ ച്ചൊ, ചായൊക്കെ ഇനി ഉണ്ടാക്കി വെക്കണ്ടേ? ആഹ് ശരിയെന്നാ ഓക്കെ.